ഹലോ
ആഹ് പറയൂ പറയൂ
ആഹ് പറയൂ ആഹ് കേൾക്കുന്നുണ്ട്. എന്താണ് വർത്താനം
എന്താണ് വീട്ടിലല്ല ഞാനൊരു ഇന്ത്യൺഷിപ്പുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിലാ ള്ളത്
ആഹ് എന്തിന്റെ ഇന്റേൺഷിപ്പ് ആാണ് ഇങ്ങളെ പ്ലസ് ടു റിസൾട് ഒക്കെ വന്നോ
ഞാൻ പ്ലസ് ടു ഞാൻ പി ജി എട്ക്കാട ഞാനൊര് എന്താ മറ്റേ എന്ന പറയാം ഇസ്ലാമിക് യൂനിവെയ്‌സിറ്റി യ
ആഹ് അപ്പൊ ആ നല്ലൊരു കാര്യാണ് അപ്പെ ങ്ങ പി ജി ഒക്കെ കഴിഞ്ഞല്ലേ
നീ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നു പി ജിന്റെ ഫസ്റ്റ് സെക്കന്റ് ഇയർ ഫസ്റ്റ്സമ്മ് ഇതെ ഇങ്ങനെ ഇൻറൻഷിപ്പയിക്കൊണ്ട് എന്ത പരിപാടി ഇങ്ങക്കെന്താ പരിപാടി വീട്ടിരിക്ക പ്പ ജുമുഹാ ക്കേ കഴിഞ്ഞി ചോറഴ്ച്ച് ചിരിക്ക ല്ലേ
ആഹ് അങ്ങനെ പള്ളി പോയി പിന്നെ ഇപ്പ ഇങ്ങനെ ചോറ് വേഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കയാണ് അപ്പളാാണിപ്പ ഇങ്ങക്ക് വിളിക്ക്ണത് എന്താന്നിട്ട് ഇങ്ങളേ നമ്മള് പഠിച്ചോണ്ടിരിക്കയാണ്
എന്താ പഠിക്കണെ
നമ്മള് ഡിഗ് രി
ഇത് കൈഞ്ഞിട്ടെന്താ പരിപാടി
നമ്മള് കെയിഞ്ഞിട്ടെന്താച്ചാല് നമ്മള് പ്പൊരു കോച്ചിങ് സെന്ററിൽ കേറിട്ട്ണ്ട് അയിനൻസരിച്ച് നീങ്ങാനാണ്
എന്ത് കോച്ചിങ്ങ് സെന്റർ വല്ല ഐ എ എസ് ഐ പി എസ്സോ ആണോ
ഇല്ല അത്രൊക്കെന്ന് മേലേക്കൊന്നും ഇല്ല നമ്മള ഇപ്പ ഇവിടെ ചെറിയ കേരളത്തി പിന്നെയങ്ങനെ തട്ടിക്കൂട്ടി നിക്കാന്ന് പറഞ്ഞാല് നമ്മക്കിവടെ ഏ കേരളത്തില് നിൽക്കാനാണ് താല്പര്യം ഞങ്ങളെ കേരളം വിട്ട് ഇതുവരെ നമ്മള് യാത്രേനം പോലും ചെയ്തിട്ടില്ല
ഉം
ആ നമ്മളീ കേരളത്തി
യാത്രൊക്കെ ചെയ്യണം അപ്പോയേള്ളൂ നമുക്കൊരു ഭാവിയെ കുറിച്ച് നമുക്കുള്ളൊരു ന്താ പറയാ നിശ്ചിതത്വംണ്ടാവുള്ളു പിന്നെ നമ്മളിങ്ങനെ തായി പോവും
ഹാ ഹാ അത് ശെരിയാണ് അയ് ശരിയാ യാത്രക്കെ ചെയ്യണം എന്നില്ലാണ്. പക്ഷെ നമ്മുക്ക് അതിനുള്ളരവസ്ഥ ത്തരം കാര്യങ്ങളും അതേതൊന്നും അങ്ങനെ വരുന്നില്ല പക്ഷെ അവസരത്തിനൊത്ത് കാത്ത്ക്കാനും പറ്റൂല
ആഹ് വേറെ വിഷയം
ആഹ്
എന്നിട്ടിപ്പ കോച്ചിങ് സെന്റർ കോച്ച് അങ്ങനെ പോകാനാണ് പ്ലാൻ ഭാവിയില് ല്ലേ
ആഹ് നമ്മള് കോച്ചിങ് സെന്ററ് പി എസ് സിയുടെ കോച്ചിംഗ് സെന്റ ർ ണ്ട്
ഉം പി എസ് സി അപ്പൊ ഗവൺമെന്റാണോ ലക്ഷ്യം
ആഹ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥാണല്ലോ പ്പ ഏറ്റവും കൂടുതൽ മേഖലയില് നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ വേറെ ഗവൺമെന്റ് ഉം ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഉം ആൾക്കാര് ക്കൊരു എടേല് വെലയും കാര്യങ്ങളൊക്കെ വേണെന്നുണ്ടെങ്കിൽ
ഗവൺമെന്റ് ഉദ്യോഗിയാണ് ഉദ്യോഗാണ് മുക്യം
ആഹ് ഇനി ഏറ്റവും ഏ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് പിന്നെ എന്താവെച്ച അത്യാവശ്യം പഠിക്കാണ്ടാവും വലിയ കോമ്പറ്റീഷണൽ ഒരു മേഖലയാണ്. ആ ആ വിവരം വെക്കും കാരണം വെലിയൊരു കോമ്പറ്റീഷനിള്ള മേഖലയാണ് കാര്യങ്ങള് എല്ലാ വിഷയവും നമ്മള് പഠിക്കേണ്ടിരും. പിന്നെന്താച്ചാല് അഞ്ച് അഞ്ച് മുതൽ നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പയിനൊന്ന് പിന്നെ പ്ലസ് ടു അയിലൊക്കെല്ലേ എന്ത് എല്ലാ വിഷയങ്ങളിലും ഒരു അവഗാഹം വേണ്ടേ
അതെ അതെ
ആഹ്
ഞാനെന്താങ്ങളെ കൺസെപ്റ്റിന്റെയൊക്കെയെതിരാ ഞാനിങ്ങനെനിക്ക് കേരളത്ത്ല് മാത്രമൊക്കെ കെടക്കണ ചെയ്തി ഇഷ്ടമല്ല. പിന്നെ മെയിൻ ലക്ഷ്യം രാജ്യം വിടണമെന്നുള്ളതാണ്.
ആഹ്
ഇപ്പ യൂണിവേഴ്സിറ്റിന്റെ പി ജി അടുത്ത ഒരു നോമ്പുകാലാവകുമ്പത്തെനും റമബനാനകുമ്പത്തേനും അത് കെയ്യും. അത് കഴിഞ്ഞിട്ടിങ്ങനെ നോർത്തില് നോർത്ത് ഇന്ത്യ ഫുൾ ഒന്ന് കാണണം അയിന് വേണ്ടിട്ട് ഇവരെ ഇന്ത്യൻഷിപ്പ് ചെയ്യുന്ന ഇവരെ നകീയില് എന്തെങ്കിലുമൊക്കെ വർക്ക് നോക്കണം.
ആഹ്
ഈ ഭാഗത്തോടൊരു വർക്ക്‌ നോക്കിയിട്ട് നമുക്ക് ഏകദേശം പോവാൻ പറ്റിയ പ്രോണ മറ്റേത് ഈ മുഖ്യമായ ഈ ടൂറിസ്റ്റ് പ്ലേസ് എന്ത് അയിന്റെയൊക്കെ അടുത്തായിട്ട് ഏകദേശം എല്ലോടത്ത്ക്കും ഏകദേശം ഒരേ ദൂരം കിട്ടുന്ന ഒരു ലൊക്കേഷൻ നോക്കിട്ട് അവിടെ ഒരു ജോലിയാണം എന്നിട്ട് ആകെപ്പെ ഞാപ്പോ ഡിഗ്രി എടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് ആയിട്ടേനി അപ്പോ ആ പോയില്ലേ ഫിസിക്സ് ആണ് എടുത്തിട്ടളളത് താൽല്പര്യം കൊണ്ട് എടുത്തോന്നല്ല അങ്ങനാണ്ട് കഴിഞ്ഞു പോവാൻ വാണ്ടി ജസ്റ്റ് ഒരു ഡിഗ്രി പേരിൽ വേണം എന്നുള്ളത് കൊണ്ട് എടു ത്താണ് ഇപ്പത് കഴിഞ്ഞിട്ട് പ്ലസ് ടു ഞമ്മൾ എല്ലതും ഇതാണ് ഓഫ്ലൈൻ അല്ല ഓൺലൈന് ഡിസ്റ്റൻസായിട്ട ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ എറണാകു എറണാകുളത്ത്
ആഹ് അത് നല്ല കാര്യാ പിന്നെ എന്താ വെച്ചാല് ഭാവിൽ എന്തെലും ഇനിയിപ്പോ ഇനി പ്ലാനിപ്പോ കേരളം വിടാനാണെന്നാണ് പറഞ്ഞില്ലേ?
ഉം
അല്ലാ കേരള ഇപ്പൊ എന്നാവിടന്നേ അപ്പൊ നമുക്ക് നാട്ട്ക്ക് കാര്യങ്ങൾക്കൊക്കെ വരണ്ടേ ഒര ആവശ്യം നാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കി നമുക്ക് വരാൻ പറ്റോ
അതൊക്കെ സിമ്പിളായി പറ്റും ഇന്ന് ഇപ്പോ ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ഇപ്പ നാട്ടിലെത്താലോ ഫ്ലൈറ്റ് എടുക്കണന്നൊള്ളൂ.
ആഹ് അല്ല അയിന് പറ്റിയ സാമ്പത്തിക രീതിയിസല് ല്ലേ ഏഹ് തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളൊക്കെ
അതൊക്കെ ഒപ്പിക്കാലോ അയിനൊക്കെല്ലേ കാര്യാ
ആ അഹ് പിന്നെ അങ്ങനെയാണ് മറ്റേ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇങ്ങള് അതൊക്കെ ഒരു കാര്യത്തില് എടുക്കണം മറ്റേ പിന്നെ
അപ്പാ ആ നോർത്തിൽ ഇപ്പം ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യണേ കണ്ടില്ലേ ഒരു നാല് വർഷൊക്കേണ് ഇന്റെ ഒരു പ്ലാനിങ്. ഞാനിപ്പോ ഡിഗ്രി നാല് വർഷമായിക്ക്ണല്ലോ ഇഗ്ന്നോന്റൊ അല്ലെങ്കിൽ ഇത് മറ്റേ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയോ എതെങ്കിലുമൊക്കെ ആ അതന്നെയാണല്ലോ ഇഗ്ന്നോ പിന്നെ വേറെതോരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ഓപ്പൺ സ് സ്കൂള് കഴിഞ്ഞിട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റി നോക്കിട്ട് സോഷ്യോളജി എടുക്കണം. അതെടുത്തിട്ട് പിന്നെല് നല്ലൊര് യൂറോപ്യൻ യൂണിവഴ്സിറ്റിയില് അന്ന് അല്ല നല്ല മാർക്ക് വങ്ങണം അയിന് കുറച്ച് റിസ്ക് എടുക്കണം. ഇയ്യ് ഏതായലുമൊക്കെ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് യൂറോപ്യൻ രാജ്യന്നല്ല നല്ലൊരു യൂണിവേഴ്സിറ്റി കുറച്ച് മുൻന്ത്യൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് എം എസ് ഡബ്ല്യൂ എടുക്കണം
ആഹ് ആഹ്
ഈ അതാണ് ഇന്റെ ഒരു പ്ലാന് വരുന്നത് ഈ എം എസ് ഡബ്ലിയു എന്ന് പറയ്മ്പോ ഏറ്റവും നല്ല യൂണിവേഴ്സി റ്റി പോണടത്തോളം അയ്ല്ള്ളെ നമുക്കൊര് കാര്യ പ്രാപ്തി കൂടും അതുപോലെത ന്നെ നമ്മള് ചെയ്യുന്ന കാര്യത്തോടുള്ള ഒരു വ്യക്തതയും നമ്മള് ഭാവിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഒരു വ്യക്തതയും വാണം എം എസ് ഡബ്യൂക്ക് കുറെ ഫീൽഡ് വെര്ണ്ട് ഞാനിപ്പോ എഡ്യൂക്കേഷൻ ഫീൽഡാണ് നോക്ക്ണത്
ആഹ് അപ്പൊ ങ്ങക്ക് സൊസൈറ്റി ആയിട്ട് ഏഹ് എടപെടാനാണ് താല്പര്യം ല്ലേ
തെ
അപ്പങ്ങള് നേരത്തെ പറഞ്ഞപ്പ ഇന്ത്യയിൽ തന്നെ നിക്കാനാ ഇപ്പൊ പറയണ എന്താ മറ്റേ ഇന്ത്യ വീടണം അതിനൊക്കെന്നെ
ജ്ജ് ഇന്ത്യയിലെന്നെ നിൽക്കണംന്ന് പറഞ്ഞാല് ഏത് നോർത്ത് നോർത്തിലുള്ള ഇന്ത്യൻ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കൊന്ന് അടക്കി കാൺണത് വരെ അഹ് കഴിഞ്ഞാ ഇന്ത്യ വിടും
ആഹ്
വിടണം കാരണം വാക്കിള്ള സ്ഥലം കാണണം എന്നുള്ളത് കൊണ്ടാണ് യാത്ര ഒരു ഹാരമായി പോയി
ഉം
അല്ലാതെ ഇന്ത്യ വിട്ട് ഇന്ത്യനോട് വെറ്പ്പ് ഇന്ത്യയിൽ നിക്ക അങ്ങനല്ലാ മ്മളെ നാട് അമ്മളെ നാടെന്നെണ് അത് എപ്പ എങ്ങനെക്കെതന്നെ വന്നാലും പ്പോ സത്യം പറഞ്ഞാ ഈ ബലൊക്കണ്ടല്ലോ മറ്റേ ഇച്ചായിക്ക്നോമ്മാട് മ കാണുമ്പോ അസൂയ തോന്നും ഓനൊക്കെ ലൈഫൊക്കെ പറഞ്ഞ അങ്ങനെ ആയിരിക്കണം എല്ലാ അനുഭവിക്കാൻ ഉള്ള എല്ലാതും അനുഭവിച്ച് ഇവന് ഓന് അഫ്ഗാന് പോയിറ്റ് അവ്ട്ത്തെ ഓൻ ഓൻ പറീണ്ട് ഏറ്റവും നല്ല മനുഷ്യമാർ ജീവിക്കണത് അഫ്ഗാനാലിലാണ് അഫ്ഗാന് പോയിട്ട് അവിടുത്തെ റിബല്യൻസിന്റെ കൂടെ വരെ ജീവിച്ചോ ഒ അങ്ങനൊക്കെ അങ്ങനെ ഇങ്ങനെ സമൂഹത്തിൽ എറങ്ങി എറങ്ങി ഇങ്ങനെ ആളുകളെ പരിചയപ്പെട്ട് സമൂഹം കൾച്ചറ് മനസ്സിലാക്കിയാണ്ട് ജീവിക്കണം
ആഹ് അയ്‌ന് വാണ്ടിയല്ലേ ഇപ്പതന്നെ ഒരുങ്ങ് ആഹ് ഒരുങ്ങണ്ടെരും ല്ലെ ഇപ്പത്തന്നെ അയിന് നല്ല രീതിയിൽ പഠിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കിട്ട്
അത് വാണ്ടിയെരും പിന്നെരു ഇത് പറഞ്ഞാല് ഭാഷ കയ്‌ക്കെവാണം ഭാഷ വാണം. പല പല ഭാഷകള് വാണം. നമുക്കിപ്പോ മലയാളം, ഹിന്ദി, ഉർുദു, ഇപ്പ ബടെ വന്ന് കൊർച്ചീച്ചെ ബംഗ്ല, ഇംഗ്ലീഷ് കൊറച്ച് മദ്ര പണ്ട് മദ്രസ പഠിച്ച അറബി അറബി പിന്നെയും കുറച്ച് കൂടെക്കെ പോവും.
ആഹ്
ഭാഷ കൈക്കെ വാണം ഇംഗ്ലീഷ് ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കണം. പിന്നെനിപ്പോ നേരെല്ലാഭാത്തുണ്ടാവ്ണപ്പേതാ ലാറ്റിന അമേരിക്കം ഭാത്ത്ക്ക് പോവാണെങ്കിൽ എല്ല പോർച്ചു പൊ എഹ് പോർച്ചുഗീസോണ്ട് കാര്യ ഇല്ലല്ലോ അവിടെ ഏതാ സ്പാനിഷോ
ആഹ് ആഹ് ഭാഷ പിന്നെ അയ്നൊരു അത്യന്താഭേശിക കാര്യാണ് അതെന്താച്ചാല് ഭാഷഇല്ലാതെ പ്പമ്മക്കൊര് സ്ഥലത്തേക്ക് ഇപ്പ മ്മക്ക് അപ്പുറത്തെ നാടായിട്ട്ള്ള തമിഴ്നാടില് ഇപ്പൊ ഒരു എന്തെങ്കലും കറങ്ങാൻ പോകണമെങ്കിൽ തന്നെ നമ്മുക്ക് അത് അനുഭവപ്പെടും.
ഉം ബുദ്ധിമു കൊറച്ചു ബുദ്ധിമുട്ടാണ്.
ആഹ് കാരണന്താച്ചാല് അവിടെ പോയിട്ട് നമ്മളിപ്പോ അവിടെ പോയിട്ട് ഒരു വണ്ടിമ്മേ പോണ്ന്ന്ണ്ടെങ്കി ഒരു വണ്ടി വൈക്കെ വെച്ചിട്ട് കേടെന്നാലോ അങ്ങനെന്തെലും ഇപ്പ മ്മളെ കൂട്ടാരനൊക്കെ അനുഭവം പറഞ്ഞിന്നു ഓല് അവ്ടെ പോയിറ്റ് ഓല്ക്ക് തമിഴ് അറീല്ല അപ്പൊ അവിടെ പോയിട്ട് വണ്ടി കേടന്നു വഴിക്കെവെച്ചിട്ട് വണ്ടി കേടെന്ന്ട്ട് ആകെ എടങ്ങേറായി. അപ്പൊ അവിടെ അടുത്തുള്ള ആൾക്കാരോട് ഇത്‌ ഇതിനെ പറ്റിറ്റൊന്ന് പറയണം ന്ന്ണ്ടെങ്കി ഏഹ് അവിടെ അട്ത്തൊന്നാളി ആഹ് ആളില്ലേനും പിന്നെ ആൾക്കാരൊന്നും പോവുമ്പങ്ങനെ ഞമ്മളെ മെയിന്റ് ചെയ്യണന്നില്ല. ന്നാലും പിന്നെ നമ്മ ഭാഷക്കെ അറിഞ്ഞാല് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദുരിതങ്ങളൊക്കെ കൊറച്ച് പറഞ്ഞാല് ഉം
പ്പ ഞാൻ മഹാരാഷ്ട്ര വന്നിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ വന്നിട്ടുണ്ട് കുറച്ചുകാലം ബിഹാറിൽ നിന്നിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്താ വച്ചാൽ കേരളം വിട്ട് കുട്ടീനെ പിന്നെ ഇങ്ങനെ ആൾക്കാര് തിങ്ങികൂടിയാ അല്ലെങ്കിൽ നമ്മുക്ക് ആൾക്കാർ എത്ര അവൈലബിളിറ്റി ഇല്ല ഒരു ഗ്രാമത്തിന്ന് അടുത്ത ഗ്രാമത്തി പോണെങ്കിൽ മിനിമം അഞ്ചാറ് കിലോമീറ്റർ പോണം.
ആഹ്
നമ്മള് കേരളത്തിൽ ആൾക്കാര് മൈണ്ടാക്കണ പോലും മൈന്റാക്കുക പക്ഷേ ഉം ബിഹാറിലൊക്കെ പോയപ്പം കേട്ടോ അല്ല അടിപൊളി മനുഷ്യമാരുള്ള സ്ഥലമാണ് പക്ഷേ എല്ലാവരുംമൈന്റ് ആക്കൂലഅത് കാരണം ഈ ഗ്രാമപ്രദേശങ്ങൾ പോലത്തുള്ള സ്ഥലത്താണ് മാത്രമേ നമ്മുക്ക് ആളുകൾ നമ്മളെ ശ്രദ്ധ കൊടു കൊടുങ്ങാ ങ്ങള് എവിടെന്നാവന്നത്. ഉൾഗ്രാങ്ങളില് ഇങ്ങനെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് പാ വങ്ങളെപോലെ ഓൾക്ക് വല്ലിയ ഭാവിനെ കു ചിന്തയില്ല അങ്ങനെ ജീവിക്കുന്ന ആളുകളെ മെന്റാക്കുള്ളു. ഇപ്പോ ഞാനിപ്പ നിക്കണേഇസ്ലാം പൂല് എന്ന് പറഞ്ഞ സിറ്റിയിലാ ഇവിടിപ്പംഞാനൊരു അഞ്ചാറ് മാസം ഇവിടെ ഇന്റെ അപ്പുറത്തുള്ള തൊ ഒരു ഫ്ളാറ്റ് ഒരു ആറ് റൂം ഉണ്ടാവും ഒരു മൂന്ന് നാല് കെട്ടിടത്തില് രണ്ട് സൈഡായിട്ട് ആറ് റൂം അങ്ങനെരുന്നു ഇവിടെ അപ്പുറത്തുള്ള ആൾ ഒരിക്ക പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്താണ് ചെയ്യണത് എന്നോ നീ ഇവിടെ എന്താണ് ഓര്ക്ക് അതറിയണ്ട് ആവശ്യല്ല അവര്ക്ക് അവരെ കാര്യം നോക്കി ഒഴിഞ്ഞ് നടക്കാം ഏകദേശം നമ്മടെ കേരളം ഏകദേശം അങ്ങനെ തന്നെയാണ്.
ആ അത് അങ്ങനെത്തന്നെയാണ്. ഇവിടെ ഉം അ ആഹ്
പാവങ്ങളുടെ കൂടെ ജീവിക്കണം.
ആഹ് അയ് ശരിയാണ് നമ്മള് ഒരു നമ്മളെ, സമൂഹത്ത്ക്ക് ഇറങ്ങുമ്പളാ അയിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരാകുന്ന. - മനസ്സിലാക്കാൻ വയ്ക്കൊള്ളൂ.
അതെ അതെ. നമ്മള് ബാക്കിയുള്ളോ ലെ സഹായിക്കണം. ന്നാ നമ്മുക്ക് ഇത് ഇത് വരും. അല്ലെ- നമ്മളെവ്ടൊരു ബുദ്ധിമുട്ടു വരുമ്പോൾ ആളാള് ആൾുണ്ടാവും ന്നുള്ളരു പ്രതീക്ഷയിലാണ് ഇപ്പോ.
ആ. പിന്നെന്താച്ചാല്, ഏ. അയിന് ഇപ്പൊ, നമ്മൾ അയിനായിട്ട് ഒ ഒയ്ഞ്ഞിരിക്കണം. നമ്മടെ ഫാമിലിയുടെ കാര്യം, അയിന്റോടൊപ്പം ഒപ്പം കൊണ്ടോണം.
ഉം. ഫാമിലിയുമായി ബന്ധപ്പെട്ട ഭാവി ഞാൻ തീരുമാനിച്ചു. ട്ടില്ലഇതില്ല. എന്താലും. പി എസ് സി ഒക്കെല്ലെ ശരിക്കും പഠിക്ക്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഉന്നതി -
അഹ ആ ങ്ങളും പഠിക്കി. കാര്യങ്ങളൊക്കെ നേര വണ്ണം ശരിയായിട്ട് പഠിക്ക്. പിന്നെ എന്താച്ചാല്. ങ്ങളൊക്കെ കൊണ്ടാണ്, നിങ്ങളൊക്കെയാണ് പ്രതീക്ഷ. കാരണം എന്താ വെച്ചാ സമൂഹത്തേക്കെറങ്ങി മറ്റുള്ള കാര്യങ്ങളൊക്കെ. - ഒ ഏർപ്പെട്ട്, ബാക്കിയുള്ളവരെ ദുരിതങ്ങളൊക്കെ മാറ്റി. ഏ, രാജ്യ-
മ്മളെ സമൂഹത്തിലല്ലല്ലോ? ബാക്കിള്ളോൽത് മാന്യതയു -
ആഹ. എന്തായാലും നമ്മടെ സമുദായം പറഞ്ഞോ എല്ലാ- ജനങ്ങളുന്നൊരു സമുദായംന്ന് പറഞ്ഞാ നമ്മള സമുദായാണ്. ആ ആ പിന്നെ അതൊക്കെ ചെയ്ത് നിങ്ങള് ജയിക്കി. നിങ്ങളൊക്കേണ് പ്രതീക്ഷ. എന്തായാലും നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ച് കുറ നേരം നിന്നാല്- നമുക്ക് ചോറയിക്കാനും കാര്യങ്ങളൊന്നും പറ്റൂല. അപ്പൊ നമുക്ക ചോറയ്ച്ചിട്ട് പിന്നെ നമ്മക്ക് വിളിക്കാം
ഓക്കെ. എന്നാ ശരി. സെറ്റാക്ക്.